ഹലോ
ആഹ് കേക്കുന്നില്ലേ ഉം പർഞ്ഞോ
എന്താണ് വിശേ നല്ല വിശേഷം സുഖം ഇങ്ങനെ പോവുന്നു എന്താണ് നിങ്ങടെ വിശേഷം
സുഖം
ആഹ് ഓക്കെ
കുറവുണ്ട്ല്ലേ അവിടൊക്കെ
ഇവിടെ നല്ല മഴയായിരുന്നു ട്ടൊ രാവിലെ ഇപ്പൊ ന്നാ ചെറിയ വെയിലൊക്കെണ്ട് വെയിലിന് വലിയ സുഖം കാണിണില്ല പക്ഷെ എന്നാലും കുഴപ്പല്ല വെളിച്ച വര്ന്ന്
ആഹ് ആഹ്
ട്ട് പിടിച്ചിട്ടയിരുന്നു രാവിലൊക്കെ ഉം ഉം ഉം പിന്നെ എന്താണ് രാവിലത്തെ പണികള് കഴിഞ്ഞ് ഇനിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നെ ഉമ്മാടെ അനിയത്തിടെ മോളൊരു നിക്കാഹ് ഉണ്ടായിരുന്നു അതിന് പോകാൻവേണ്ടീട്ട് ഒക്കെ ഡ്രസ്സ് ഒക്കെ മാറ്റി ഒക്കെ തയ്യാറെടുത്ത് നിക്കാണ് വണ്ടിക്ക് കാത്ത് നിക്കാണ് അപ്പൊ രാവിലെ മാത്രം ദോശയും ഉള്ളിക്കറിയായിരുന്ന് ഇന്ന് രാവിലെ
ആഹ്
അപ്പൊ അങ്ങനെ എല്ലാം കഴിഞ്ഞ് കാത്ത് നിക്കാണ് എന്തായിരുന്നു നിങ്ങൾക്ക് ഇന്ന് രാവിലെ
ദോശണ്ടാരുന്നു ദോശയും കടലക്കറിയായിരുന്നു.
ആഹ് ആഹ് ഏത് മറ്റേ ബ്രൗൺ ഏഹ് കടലേ അതോ വെള്ളക്കടലേ ഗ്രീൻ പീസ് ആണോ അയ്ശ് ആഹ് ഓക്കെ പിന്നെന്ത് പണികളൊക്കെ കഴിഞ്ഞാ
ആഹ് പണികള് കൊറക്കെ കഴിഞ്ഞു ഇനി കുളിക്കാനൊക്കെണ്ട്
ആഹ് ആഹ് ഓക്കെ
മക്കള് പോയിട്ടാണ് അതൊക്കെ സേവാക്കും ഒക്കെപാടെവര് പോവുമ്പോത്തിന് കയ്യൂല തീർക്കണം എന്നൊക്കെ കരുതും കയ്യൂല ഉം
ക്കെണ്ടൊ വീട്ടില്
കൃഷ് അങ്ങനെന്നൂല്ല പച്ചമുളക് വൈതന അങ്ങനത്തൊക്കെ
ആഹ് പ്പൊ എല്ലായിടത്തും അത് തന്നെ തോന്ന്ണു മഴ പെയ്തഴിഞ്ഞാ മുളക് നന്നായി പിടിക്കോല്ലോ
ആഹ് ആഹ് അതന്നെ
ആഹ് ഓക്കെ ഓക്കെ
അവിടൊക്കെണ്ടോ
ഇവിടെ ഇന്തന്നെ അവസ്ഥ അതന്നല്ലേ ഞാൻ പറഞ്ഞത് എല്ലായിടത്തും അതന്നേണ് യെന്നുള്ളത് ഉം പിന്നേ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഈ പുഴുക്കൾ അങ്ങ തൊര് തൊരം ക്ക്‌ ഒരു സാ ആഹ് ആഹ് അതന്നെ മഴ പെയ്താ അതുങ് പെട്ടെന്ന് വരും എല്ല ചീഞ്ഞിട്ടൊക്കെ
ആഹ്
അപ്പ വണ്ടി വരും പൊന്നോ വണ്ടി വരും അപ്പൊ അങ്ങനെ നാശകൊത് ഉ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞ പിന്നെഒരു ക്ഷമല്ല. കുട്ടികൾക്കും നമുക്കായാലും പെട്ടെന്നാണ്ട് പോണം അങ്ങെ എപ്പോഴും ഏറ്റും ഏറ്റവും അവസാനം അവനെ ഞാൻ മാറ്റി കൊടുക്കുള്ളൂ. പക്ഷെ എന്നാലും മാറ്റി കഴിഞ്ഞ പിന്നെ ക്ഷമല്ല.
ക്ഷമല്ലാ ആ സ്കൂൾ പോണ മക്കൾളുണ്ടോ?
ആഹ് രണ്ടാളും സ്കൂളിൽ തന്നെ പോവുന്ന മൂത്താൾക്ക് ഏഴു വയസ്സായി. രണ്ടാം ക്ലാസില് രണ്ടാമത്തെ ആള് നാലു വയസ് എൽ കെ ജി ൽ പിന്നെ ഇപ്പോ അവധി പറഞ്ഞതാ ഇങ്ങനെരു പരിപാടി ഉണ്ട്ന്ന് പറഞ്ഞപ്പോ.
ആഹ് അങ്ങനെ പറഞ്ഞപ്പലെ ആഹ്
വണ്ടി വേരും പൊന്നോ അവിടെ പോയിരുന്നോ. പിന്നെ എന്താ ഇന്ന്ന്തായിരുന്നു ഉച്ചേക്ക് സ്പെഷ്യൽ.
ഉച്ചക്ക് ചോറണ്ട്, ചിക്കന്ണ്ട്, ചിക്കൻ കറിയാക്കി വെച്ചു. മുള്ക് ട്ടാണ്ട് ചോറ് വെച്ച്ച്ച്ണ്‌ ആ ഹ്ആഹ്.
അതെങ്ങനെയാ പറഞ്ഞു തരോ.
അത് ഉള്ളിം തക്കാളിയും വയറ്റിക്കാണ്ട്.
അങ്ങനത്തെ ആദ്യം ഉള്ളി വയറ്റ പിന്നെ തക്കാളിതാക്ക അയക്ക്കട പിന്നെ ഇഞ്ചിം. വെളുത്തുള്ളിയൊക്കെ ചതക്കി. നമ്മള് തേങ്ങരക്കൂലാ തേങ്ങരക്കൂല ആഹ് ആഹ്
അ ചിക്കൻ എന്ന് പറയണുന്നത് നമ്മളെ വീട്ടിലുള്ള ചിക്കൻ അത് പുറത്തുന്ന് വേടിക്കണതാ?
പൊറത്തിന്ന് വെടിക്കണതാ.
അല്ല അപ്പൊ ഇതില് തേങ്ങരക്കോ?
തേങ്ങരക്കൂല. തേങ്ങ ആരക്കാതെവെക്കും ഉ
ആ ആ ഞങ്ങളുടെ നാടൻ കോഴി മാത്രമേ തേങ്ങരച്ച് വോക്കലുള്ളൂ. മറ്റേത് മറ്റേത് സാധാ പോലെ ഇങ്ങൾ മുളകിട്ട് പറഞ്ഞപ്പോഴേ മീൻകറിയ ആ അങ്ങനെ മുളക് ഇട്ട് പറമ്പ അങ്ങന്ടല്ല ഞൻ അങ്ങനെ
ആ ഇവിടൊക്കെ അങ്ങനെ പറയും. ഓരോ നാട്ടില് ഓരോ ഭാഷണല്ലോ ല്ലേ എ. ഉപ്പേരിൻ ക്യാരറ്റുണ്ട്.
ആഹ് ആയ്ക്കോട്ടെ. പിന്നെ എന്ത വല്യ പാടം പുഴ അങ്ങനത്തൊക്കെ ഉണ്ടോ അടുത്ത്. രാത്രിക്കക്ക് എന്തെങ്കിലും ഉണ്ടാക്കെണ്ടി വരണ്ടതാണ്. കാരണം നമ്മള് ഇവിടെ എത്തിട്ട് രാത്രി നല്ല ദാശ്യ ഇങ്ങനെ എന്തെലുംക്കെ ആകും.
ആഹ് ആഹ്
ഉം അ അവിടത്ത് അടുങ്ങനെ പാടം പുഴ അങ്ങ
ആ തോട്.
ആണോ വലുതാണോ അവ്ടക്കിടന്നോ വണ്ടി വരും
വലുതും ചെറുതൊക്കെ ഇണ്ട് അടുത്തുകൂടെ പോണ്ട്.
അയ്ശരി അപ്പ മക്കള് വെള്ളത്തിലൊക്ക കളി
ഇല്ലല്ല വിടലില്ല.
ആ ആ അതെ അതെ അതെ ആ നല്ല ശക്തിയില് വരുന്നുണ്ടാവും. ആഹ് ശ്രദ്ധിക്കണം ട്ടാ നമ്മളത്ര വലിയരുണ്ട് അല്ലെങ്കി നമ്മള് നീ ന്താൻ അറിയുന്നവരുണ്ട് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല അപകടങ്ങളൊക്കെ വരുന്ന വഴി നമുക്ക് അറിയില്ല്യ.
അറിയില്ല അതന്നെ ഒക്കെ കാണാതപ്പോ
ആഹ് ആഹ് അതെ അതെ പക്ഷെ എനിക്കും വയങ്കര ഇഷ്ട വെള്ളത്തില് കളിക്കാനും
ആഹ് പക്ഷെ ഞങ്ങളങ്ങനെ പോ എടുത്തണ്ട് വച്ചാണ്ട് അങ്ങനെ പോവലില്ല.
ആഹ് ആഹ് എന്താ താല്പര്യംല്ലാ
നമ്മളങ്ങട്ട് പോവലില്ല വീട്ടിലെന്നെ വള്ളണ്ടാകുമ്പോ പിന്നെ അലക്കലുതൊക്കെ വീട്ട്ന്നെന്നങ്ങട്ട്.
അയ്ശരിയാ അങ്ങനെ അങ്ങനെ അലക്കാനൊന്നും വേണ്ടി പോവാറില്ലന്നല്ലേ ആഹ് ആഹ്
ആരെണ്ടെങ്കിലൊക്കെ പൊറത്ത്ന്നൊക്കെ വിരുന്നന്ന അവർക്കൊ ക്കല്ലഷ്ടാ തോടൊക്കെ കാണുമ്പോളെ ആഹ്
കടലിന്റെടുത്താ അതായത് കടലന്റെവിടുന്ന് ഓഹ് രണ്ട് കിലോമീ റ്ററൊളണ്ട് ന്നാലും എന്താ നമ്മള് പോയാലും ഇക്ക് ഭയങ്കര ഇഷ്ട ക്യാഷ് കടലില് നമുക്ക് നീന്തി നീന്താൻ പറ്റ്ല്ലല്ലോ കാരണം അത്ര അത്രക്ക് ക്ക് നീന്ത നീന്താൻ പറ്റും ഇന്റെ ഇക്കാടെ കുട്ടിയൊക്കെ നീന്തും. പക്ഷെ അതുപോലെ നീന്തൻ അറിയണം നന്നായിട്ട് അങ്ങനെ നീന്തനൊന്നറിയൂല്ല റ്ററേടൊ ഇപ്പം മല്ലടിക്കാനൊന്നും പറ്റൂല്ലല്ലോ ഇക്കങ്ങനെ പൊഴ ആഹ് അതെതെ അതെ ഇക്ക് ചെറുതായി അധികം വെള്ളല്ലാത്തോടത്ത് ആളില്ലാതോട്ത്ത്ങ്ങനെ അതെ അത് തന്നെ കൊണ്ട് പറ്റുള്ളൂ ചിക്കൻ കൊണ്ട് വള്ളം കാണ്ണതൊക്കെ വയങ്കര ഇഷ് പോയി ചാടാനും.
ചാടാനൊക്കല്ലേ ആഹ് ആഹ് ഇവടെ രണ്ട് ചെറുതുണ്ട് മക്കൾക്കൊക്കെ ചെറുതിലൊക്കെ പോവാ ചവ്ടലില്ല നീന്തം പഠിക്കണെങ്കിലൊക്കെ പോയി പഠിക്കൊക്കെ ചെയ്യാം.
ആഹ് അത് ഇവിടെണ്ട് അടുത്ത് പൈസ കൊടുത്തിട്ടിങ്ങനെ ആക്കാൻ അങ്ങനത്തെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്.
അവടെണ്ടോ
ഇവടെ അടുത്ത്ണ്ട് ഞാന് ഈഹ് കഴിഞ്ഞ ഞായറാഴ്ച്ചായിട്ട് ന്റെ താ ക്കാടെ വീട്ടിലേക്ക് പോയിരുന്നു അവിടെ അടുത്തൊരു ഒരു ഇതുണ്ട് അതിലിങ്ങനെ പൈസ കൊടുത്തിട്ട് അപ്പൊ ഞങ്ങള് അഞ്ചാറ് പേര് പോകുമ്പോ ങ്ങനെ ഒരാൾക്ക് നൂറ് രൂപ എന്ന രീതിയില് കുട്ടികൾക്ക് വേണ്ടട്ടോ ആഹ് അഞ്ചടി അഞ്ചടി താഴ്ച അപ്പൊ അവരൊന്നും ആഹ് നമ്മളെന്നെ സേഫ്റ്റി നോക്കണം നമ്മളെ സേഫ്റ്റി നമ്മളെന്നെ നോക്കണം അവരാരും വരില്ല അവര് ടൈമായ പറയും കേറിക്കോ എന്ന് പറയാൻ വേണ്ടി വരും ആഹ് അതെ അപ്പോ അങ് അങ്ങനെ അടിപൊളിൽ നീന്തി ഞാൻ കൊറായിട്ട്ണ്ടായിരുന്നിങ്ങനെ വെള്ളത്തിലൊക്കെ നീന്തിട്ട് ഇക് ഭയങ്കരമായിട്ട് ഇഷ്ടായി.
ഉഹ് അങ്ങനൊക്കാകുമ്പോ സുഖാ അന്നൊക്കെണ്ടാകു
ആഹ് അതെ വണ്ടി വന്ന് ട്ട്ണ്ട് ആഹ് വണ്ടിടെ സൗണ്ട് കേൾക്കാണ്ട്. ആഹ് അഹ് കൊഴപ്പൊല്ല സംസാരിച്ചോ നമുക്ക് സമയായിട്ട്
ആഹ് പിന്നെ ആഹ് പിന്നെന്തൊക്കെയാ ഫ്രൂട്ട്സൊക്കെണ്ടോ വീട്ടില് മുസ ചിക്കു അങ്ങനത്തൊക്കെണ്ടോ
ചിക്കൂല്ലടാ നമ്മളെവിടെങ്ങനെ ചിക്കുല്ല നമ്മളെ തൊട്ടപ്പൊറത്തെ വീട്ടിലിണ്ട് അവടാണെ ആഹ് എങ്ങനെ പച്ച പൊട്ടിച്ചിട്ട്ട്ടുണ്ടോ അല്ലാതെ ഫ്രൂട്സൊന്നുല്ല പിന്നെ ഈ റമ്പുട്ടാന്റെ തയ്യിണ്ട് ഷെ തിമ്മെത്‌വരെ
ആഹ്
അങ്ങെനെ പിന്നെ മറ്റേ മുട്ടപ്പഴത്തിന്റെ തയ്യ് മാങ്ങ മാങ്ങ നമ്മളോടല്ല
ആഹ്
ആഹ് മുട്ടപ്പഴത്തിന്റെ തയ്യൊക്കെണ്ട് പക്ഷെ ആ കഴിക്കൊന്നുല്ല മര്ത്തിമ്മെണ്ടാവൊക്കെ ചെയ്യും വാ വെട്ടികളയൊക്കെ ചെയ്യും പിന്നെ മറ്റെ
വേണ്ടല്ലോ അതാർക്‌ഷ് റ്റണ്ടാവൂലലേ
ആഹ് അതെ പിന്നെ മ റ്റേ ഒര് സാധനണ്ട് ഇങ്ങളവ്ടെ എന്താ പറയാറീലാ നമ്മളവ്ടെ മുള്ളൻചക്കാന്ന് പറയും
ആഹ് അതെന്നെ ഇവടെ പറ്യാ മുള്ളൻ ചക്കെന്നെ ആഹ് ആഹ്
ത് എത്ക് വയ്ങ്കെരെഷ്റ്റാ ന്നാ അതാണെങ്കിലോ ണ്ടാവ്ണൂല നമ്മളാഗ്രഹിക്ന്ന തൈകള് ക്കെ നമ്ക്ക് കിട്ടാൻ കൊർച്ച് പണ്യെല്ലേ ഉം
ഇപ്പം റബ്ബുട്ടാനൊക്കെ ചെലെ വീട്ട്ല്ങ്ങെനെണ്ടായി മുക്ണെ കാണാ
ആഹ് അല്ലാഹ് ഞങ്ങളെ ഈ റോട്ട്ന്ന്ങ്ങട്ട് വെര്ണോട്ത്താെ ക്കെ സകല വീട്ടിലും കൊല കൊലായ്ട്ട്ണ്ടാവും ഉം ഇപ്പയ്ന്റെ സീസണാണല്ലോ ഇപ്പൊത് വിക്കാനും വെച്ചിട്ട്ണ്ടല്ലോ ഇഷ്ടം പോലായ്ട്ട് ഉം രസാണ്
ആഹ് വേറെന്തെക്കെ വെഞ്ഞെന്താ?
ഒന്നും സംസാരിക്കാനും കിട്ട്ന്നില്ലലേ ഒന്നും സംസാരിക്കാനും കിട്ട്ണില്ലാ പറ്യാ ആഹ് നമ്മുടെ ഈ റോഡിന്റെ സൈ‌ഡോക്കെ നറച്ച് പുല്ല് വന്ന് നറഞ്ഞ്ക്കാ ഉം ഉം ഫുള്ളി മഴാ ആഹ് മഴ അത മഴ നറച്ച് പുല്ലും കാര്യങ്ങളാ
ആഹ്
ഉം പിന്നെ നല്ലെ ച്ച് രണ്ട് സെയ്ഡും
ആഹ് ഞ്ഞൊക്കെ വെട്ടി താക റെഡ്യാക്കെണ്ട്യെരും ആഹ് അഹ് ഇവടി അങ്ങെനെന്നെ ഇവടെ മ് മിഞ്ഞാന്ന് അട്തൊര് വീട്ടിലൊര് കുട്ടി അങ്ങെ തോട്ട് പോയാണ്ട് വീണ് കണ്ട്ട്ട്ല്ലാ കണ്ട്ട്ട്ല്ലാർഞ്ഞ് ന്നട്ട് ആഹ് കൊർച്ച് കഴിഞ്ഞാരെ കിട്ട്യേത്
അള്ളാഹ് ശ്രദ്ധിക്കണം നമ്മള് ത്രേ വെല്യാ ആൾക്കാര്ണ്ട്ന്ന് പർ ട്ട് കാര്യല്ല അത് ശ്രദ്ധ കിട്ടില്ല്യാ ഏഹ് അഹ് രണ്ട് വയ്സോ ആഹ്
വീട്ട്താേലെ കാണാതെ പോയതാ
ആഹ് അതേ ഒറ്റക്കൊ രണ്ടര വയസ്സായാളോ?
വേറെ രണ്ട്രയസ്സായ ഒര് കുട്ടിക് രണ്ട്പ രണ്ടളുടെ പോയതാ ന്നലാ ആ കുട്ടിങ്ങട്ട് കയറി പോന്ന് ഇന്നട്ട് ആഹ് കുട്ടി വന്നാണ്ട് പിന്നെ പർഞ്ഞതാണ് ആ കുട്ടിന്റെ പേര് പർഞ്ഞാണ്ട് ഓൻ പോയി പർഞ്ഞതാണ്
ആഹ് ചെലേ കുട്ട്യേള്ണ്ട് പേടികാര പറയാതിരിക്ക്ണോലുണ്ട് ചെലേകുട്ട്യേളെ പേടി കാര്ണം പറയാതിരിക്കും
ആഹ് രണ്ടും രണ്ടര വയസ്സായതെന്നെ ക്ഷെ ആ തോന്നി ഓൻ പോയപ്പ കൂടെ ചാടാൻ തോന്നീലാ
അശ്യോ ന്ന ട്ട് ആലോ മരിക്കാേന്തേലും ചെയ്തോ ല്ല്യല്ല്യോ അയ്യോ ഇന്നാലെ ഈ രണ്ടര വയസ്സായ മക്കളൊക്കെ പറയാതെ പോവുമ്പോ സ്ര ദ്ധികാ ശ്രദ്ധിക്കണ്ടെ വീട്ടാര്
ശ്രദ്ധിച്ചില്ല കണ്ടിട്ടില്ലാർഞ്ഞ്
ആഹ് ആഹ് ആഹ്
രണ്ട് ദിവസായിപ്പ കഴിഞ്ഞിട്ട് അപ്പൊ മക്കളൊക്കെ പേടിയ ഇത് വരെ അവര് തോട് കാണാൻ പോണം പോണം ന്നൊക്കെ ഇപ്പ പറച്ചില് നിർ ത്തി ഇപ്പ ഏതാലും ഇങ്ങനെ കണ്ടിട്ടേ ഉം
അപകടങ്ങള് വരണ വഴിയേ
അപകടങ്ങള്, ഈ വെള്ളം മഴ പെയ്താൽ നല്ല ഒയുക്കുള്ള വെള്ളമാണ്
ആഹ് ആഹ് പിന്നെ എന്താണ്
ഉം വേറെന്തൊക്കെ
പേടിയാണ് സതൃത്തില് വെള്ളത്തിന്റെ ആഹ് പണിയൊക്കെ കഴിഞ്ഞിക്കണു എല്ലാം കഴിഞ്ഞു
ആഹ് ആഹ്
നമ്മള് പൂവ്വാ പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെല്ലേ അതൊക്കെ അവിടുന്നന്യാ
ആഹ് അവിടുന്നാല്ലേ അതാണ് പെയക്ക്ണതക്കെ, അതണ്ക്കി സ്പെഷ്യല് ഫുഡ് ഒക്കെ ഉണ്ടാക്കലുണ്ടോ
എന്താണ് സ്പെഷ്യല് ഇന്നൊന്നും ഇല്ല കാരണം ന്ന് ക്ക് പരിപാടികളന്നേ എടക്കൊക്കെ എടക്ക് വല്ലാ എന്തേലൊക്കെ തോന്നി കഴിഞ്ഞാ വല്ല ബിരിയാണിയോ മന്തിയോ അങ്ങനെ എന്തെലൊക്കെ ഉണ്ടാക്കും
അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കും
ഒന്ന-
എന്നാ ശരിടാ
ആഹ് എന്നാ ശരി ആഹ് ശരി